എന്തോ
നല്ലത് തന്നെ സുഖല്ലേ
ഓഹ് സുഖായിട്ട് പോകുന്നു ഓഹ് ഭക്ഷണൊക്കെ കഴിച്ചിരിക്കുക
എന്തായിരുന്നു എന്തായിരുന്നു ഇന്ന് ചോറിന്
ഇന്നിവിടെ എന്താ സാമ്പാറും ചോറും ആണ്
ഹെ പിന്നെ എന്തൊക്കെ നിങ്ങളെന്നെയാ കുക്ക് ചെയ്യല്
ഓ ഞാൻ ഞാനും ഉമ്മിയും ഉണ്ടാവും
ഉം
ഉം
പിന്നെ വേറെന്തൊക്കാ
പിന്നെന്താ നിങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചോ
ഞാൻ കഴിച്ചില്ല ഭക്ഷണം ഒക്ക ആക്കി വച്ച്
ഉം മൂന്ന് മണിയാവാറായല്ലോ
ആ ഞാനിപ്പോ ഒരു മാങ്ങ തിന്ന്
ഉം
ആ കൊറച്ച് കൈഞ് കൈകവെച്
ഞങ്ങളെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടായതാണെ
എന്ദ്
മാങ്ങ നിങ്ങളെ വീട്ടിലുണ്ടായതാണോ
ഇണ്ടായ തന്നെ
ഉം
ഏ പഴിപ്പിക്കാൻ വേണ്ടിട്ട് ഇത് ചേലം മാങ്ങ പൈപ്പി നമുക്ക് ചേലം മാങ്ങ കുറവായിനു ഇപാവശ്യം കൊറെ ഉണ്ടായിക്ക് അപ്പൊ കൊറേ പറച്ചിട്ട് ഇണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ വീട്ടിലായിന്നു ഇതുവെരെ ഇണ്ടായിനെ ഇപ്പൊ ഞാന് താമിക്കുന്നുന്നടത്ത് പിന്നെ നാനും ഹസ്ബൻഡും വാടകൊക്ക് താമിക്കുന്ന അപ്പൊ ഇന്റെ വീട്ടിൽന്ന് വരുമ്പോ ഞ മൂന്നാല് മാങ്ങാ പഴുപ്പിക്കാൻ വേണ്ടീട്ട് എടുത്ത് പൊന്നു പഴുപ്പിക്കാൻ വച്ചിരുന്നു അപ്പൊ അത് പയുത്തപ്പോ എടുത്ത് മുറിച്ച് കഴിച്ചു കൊറച്ചു കൈഞ്ഞ് ചോറ് കഴിക്കാൻ വരും
ഹോ ഹോ
മാങ്ങയോനുല
ആഹ് ഇിവിടെ മാങ്ങ ചക്ക എല്ലാം ഉണ്ട്
ആഹ പിന്നെ നിങ്ങളാട എന്ത് മാങ്ങയുളെ
ഇവിടെ കോമാങ്ങ എന്ന് പറയും
ആ അത് പഴുത്ത രസം ഉണ്ടാവെകൊ പച്ചയല്ലെ രസം
എനിക്ക് പയ്ത്താലും ഇഷ്ടാ പച്ചയും ഇഷ്ടാണ് ആ മാങ്ങ എങ്ങനെയാ ഇഷ്ട
പച്ചേ കോമാങ്ങന്ന് പറഞ്ഞെ ഞങ്ങളെ വീട്ടിലും ഉണ്ട് കോമാങ്ങ നിങ്ങള് മാങ്ങ പലെ പേരും പറയും ഓരോരുത്തൽ ആ നല്ല മൂപ്പായാ ഭയങ്കര ടേസ്റ്റ് ആഹ് തിനാന്ന് പുളിപ്പില്ലാത്തൊരു മാങ്ങ അല്ലേ ആഹ്
ഞാൻ ആദ്യമായിട്ടാണ് ഈ ചേലമാങ്ങന്ന് കേക്കുന്നെ അപ്പൊ പിന്നെ ഞാൻ അറിയാ
ചേലമ്മ അങ്ങനെ ചേലമാങ്ങ അയിന് വേറെ എന്ത് പേരാ പറയാന്ന് എനിക്കറിയില്ല ഉ നല്ല രസാ അഹ് പഴുത്താ ഭയങ്കര ടേസ്റ്റാ ഏ കോമാങ്ങ എൻ്റെ വീട്ടിലുണ്ട് പഴുത് കഴിഞ്ഞാൽ വേഗം ഇളുമ്പിയ മാതിരിയല്ലെ ഇണ്ടാവ ചീഞ്ഞ മാതിരി ആഹ് അ അതന്നെ അയിന്റെ വീട്ടിലുണ്ട് പഴുത ഞാൻ തിന്നലില്ല പിന്നെ നല്ല മൂ മൂപായത്ണ്ടാവല്ലോ ഉള്ള് ഇങ്ങനെ ചോന്ന് വരുന്നെ അത് ഭയങ്കര ഇഷ് ഞങ്ങൾ പച്ച പറിച്ചിട്ട് എങ്ങനെ തിന്നും ഉപ്പും മുളക് കൂട്ടിട്ട് തിന്നും ഇപ്പ്രാവശ്യം പറിക്കാ നന്നിയില്ല ഇപ്പ നിങ്ങള് പറഞ്ഞപ്പോ പൂതിയാകാ
ഹ് ഹ് ഹ്ഹ നമ്മൾ അത്ങ്ങനെ ഒരു പയുപ്പ്ക്ക് എത്തണേന് മുന്നുണ്ടല്ലോ ജസ്റ്റ് ഇച്ചിരു നിറം മാറുല്ലോ ഒരു മഞ്ഞ കളർ ആ അത് അങ്ങനെ ആ അത് നമ്മള് ശർക്കര മാങ്ങട്ട് വെക്കൂ അതറിയോ
ഇല്ല അത് ഇങ്ങനെ കാണാം ഇപ്പൊ ഓരോരുത്തർ പറയുന്നതും കേക്കാം മൊബൈലിലൊക്കെ കാണണം അത് ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ ആക്കിയാല്
നല്ല ടേസ്റ്റുള്ള സാധന നമുക്ക് ചോറിൽ അല്ലാതെ തന്നെ ഒറ്റക്ക് കഴിക്കാനൊക്കെ പറ്റ്ണ ഒരു ഡിഷ്
എങ്ങനെയ ഇണ്ടാക്ക അത്
നമ്മൾ ആ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ചെറിയോരു മധുരം വാണം എന്നാല് നല്ലോണം മധുരം ആവും ചെയ്യര്ത് ചെനച്ച മാങ്ങാന്നൊക്കെ പറയൂലേ അത് കട്ട ആക്കിയാണ്ട് മങ് മൺ മൺകുടുക്കല്ലേ അതില് വെക്കാണെങ്കി ഭയങ്കര ടേസ്റ്റാ അപ്പ അതിലേക്ക് മഞ്ഞ പ്പൊടിയും മൊളക് പൊടിയും ഇത്തിരി മൊളക് പൊടിയും ഉപ്പം ഇട്ട് വേവിക്ക
ഉം
എന്നിട്ട് ഒരു രണ്ട് മൂന്ന് തെളക്കെ തെളച്ച് വരുമ്പോ ശർക്കര പാനി ഒഴിക്ക ശർക്കരപ്പാനി ഒഴിച്ചത് നല്ലോണം വേവിച്ച് ഒര് തിക്ക് പരുവാവും
ആഹ്
എന്നിട്ട് അത് വാങ്ങി വെക്ക അടുപ്പത്ത്ന്ന് വാങ്ങി വെച്ചിട്ട് ഏ ഇഞ്ചി മൊളക് വറ്റൽ മുളക് കരിവേപ്പ് ഉലുവ ക്കെട്ട് വെളിച്ചെണ്ണയില് മൂപ്പിച്ചിട്ടാല് നല്ല ടേസ്റ്റാ
ഏ അപ്പം ത അപ്പം തന്നെ എടുത്ത് കഴിക്കല്ലേ പിന്നേക്ക് മാറ്റി വെക്കാൻ പറ്റ്
അപ്പം തന്നെ എടുത്ത് കഴിക്കാ പക്ഷെ പിറ്റേന്നെക്കെക്കെ ആവുമ്പം ആ ശർക്കര പ്പനി ഒന്നും കൂടി ഒന്ന് മേ ഒര് ടൈറ്റ് പരുവം വരും അപ്പം അതിലേറെ ടേസ്റ്റാ
ഏ ചോറിനൊക്കെ കൂട്ടീട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടവോ ഞാൻ അങ്ങനെക്കെ കാണവം മധുരല്ലേ ശർക്കരയെക്കെ ഇട്ടിട്ട്ആവുമ്പം ഭയങ് ഭയങ്കര മധിരല്ലേ അപ്പം അത് എങ്ങനെയാ ചോറിനൊക്കെ കൂട്ട ഞാൻ പിന്നെ എനിക്ക് മധുരം അധിയ അധികം ഇഷ്ടല്ല പക്ഷെ എരുവും മൊളകൊക്കെ ഇടുമ്പോൾ അയിനുള്ള മധു ങ്കര എരുവും പുളിയും ഇല്ലേ
ആഹ് മധുരം എരുവമ്പാടെയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നമ്മള് ഇങ്ങനെയത് ചോറിനൊപ്പം കൂട്ടിയാലും ലാസ്റ്റേ കഴിക്കാൻ തോന്നുള്ളൂ ഏ ഞങ്ങടെ ഞാൻ വെറുതെക്കെ ടിവിക്കെ ഓൺ ആക്കി അങ്ങനെയൊക്കെ കഴിഞ്ഞ് അപ്പം ആ ടി വിൻ്റെ മുന്നീന്നൊക്കെ വെച്ചങ്ങ് തിന്നും എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മള് പിറ്റേന്നെക്കെ കിട്ക് ത്ത് വെക്കൂന്നെക്കെ പറയുള്ളൂ പക്ഷെ പിറ്റേന്നക്ക് എടുത്ത് വെക്കാൻ കഴിയൂല അത്പോൽ തന്നെ എല്ലാരും തിന്ന് കഴിച്ചും
പ്പം മാങ്ങൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് പക്ഷെ സ്പെഷ്യല്കളൊന്നും ഉണ്ടാക്കലില്ല ആകെ മാങ്ങ മുറിച്ച് തിന്നും മാങ്ങ ജ്യൂസ് സടിച്ച് കുടിക്കും പച്ച മാങ്ങയാണെങ്കില് പിന്നെ ഇതാക്കും എന്താ ഏയ് ഉപ്പും മൊളകും കൂട്ടി കൊയക്കും അച്ചാറൊക്കെ ഇടല് കൊറവെന്നെ ഇപ്രാവശ്യം ഞാനും മാങ്ങ കൊറേ മ മുറിച്ചിട്ട് കൊടുത്തീനു അച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉണ്ടാക്കിയോന്ന് അറിയില്ല
ഏഹ്
ഉം പിന്നെ വേറെന്തൊക്കെയാ
പിന്നെ ഇല്ലേ പഴ്ത്ത മാങ്ങ നമ്മള് ഇങ്ങനെ ചെയ്യും കുരുമൊളക് പൊടിയും ഉപ്പും ഇട്ടാണ്ട് മിക്സ് ആക്കിയാണ്ട് വെയ്ക്കും
ആഹ് ഉപ്പ് പിന്നെ മുറിച്ചിട്ടിട്ട്ല്ലേ
ആഹ് ആഹ് അതും ഭയങ്കര ടേസ്റ്റാട്ടോ അത് ഞാനിങ്ങനെ ഹസ്ബൻ്റിൻ്റെ
ആദ്യൊക്കെ തിന്നു ആര്ന്നു ഇപ്പം അങ്ങനെ തിന്നലില്ല ഇപ്പൊ മാങ്ങ കിട്ടിയ വേഗം മുറിച്ച് അപ്പാട് തിന്നാന നോക്ക
ആഹ് അതെയ
ഉം
പിന്നെ ചെറിയ്യൊരു മാങ്ങ ഉണ്ട് പഞ്ചാര മാങ്ങന്നൊ പോലെ ചെറുതെക്കര അണ്ടിയൊക്കെ ചെറിയതക്കരാ അത് ഭയങ്കര ഇഷ്ടാ
ആഹ് നല്ല ടേസ് അത് പഴ്ത്ത ഭയങ്കര ടേസ്റ്റ് അല്ലേ ആഹ് ആഹ് അത് ഭയ അത്ണ്ടാ ആഹ് അതും ഞമ്മക്കൊന്നും അവിടെ കിട്ടാനും ഇല്ല
ഏഹ് നമ്മളിവിട
ഉം ഭയങ്കര ഇഷ്ടാണത് നല്ല ടേസ്റ്റാണ് ഞമ്മള് പടുമാങ്ങന്ന പറയന് ആഹ് പഞ്ചാര മാങ്ങാന്ന് പറയും പടുമാങ്ങാ ആഹ് പടുമാങ്ങാന്നും പറയും പടുമാങ്ങാന്ന് പേര് വന്ന എന്താ എനിക്കറി ഖരമാങ്ങാ ഒക്കെ പറയും
ഓഹ്
ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാ അലക്കലും
ആഹ് എല്ലാം കഴിഞ്ഞ് നാത്തൂന്റെ വീ ട്ടിലാണ് അപ്പ അങ്ങനെ ഓല് കൃഷിയൊക്കെ ചെയ്യണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഇപ്പ അകത്ത് കേറിയതാണ്
ഏഹ്
എനിവേ പയർ കൃഷിയ്ണ്ട് മത്തന്ണ്ട് വെണ്ടയ്ക്കൊക്കെ
ഏഹ് ഏഹ് ആരെ ആരെടുക്കും എടക്കുന്ന ആള് ആരാ ഇതൊക്കെ നോക്കു കൊണ്ടടക്കുന്നളാരാ
നാത്തൂൻ തന്നെയാ ഓ ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോ ഓരോ വെ വീട്ടില് ഇന്നലെ ചെറിയൊരു സൽക്കാരൊക്കെ ഉണ്ടായിട്ട് നമ്മെ അങ്ങനെ വന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയപ്പൊ കു ട്ടിക്കൊക്കെ മദ്രസ ലീവാണ്
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ഇന്നലെ വൈകുന്നേരം വന്നതാണ് അപ്പൊ ഓര് പറഞ്ഞ് ഇൻ്റെ കൃഷിയൊക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാണ്ട്
ഏഹ്
അങ്ങനെ കാണാൻ പോയിപ്പോ വന്നതാ
ഉം വ നേ മയ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ഇടി മിന്നിലൊക്കെ ഉണ്ടായിനി രാത്രി കരണ്ടൊന്നും ഉണ്ടായില്ലേനി ഇപ്പോ വെയിലണ്ട് അവിടെ എങ്ങനെയാ മഴ ഉണ്ടേനോ
ഇവിടെ ഇന്നലെ ഇത ഇടിയോട് കൂടിയിട്ടുള്ള മഴ
ആഹ് മഴ മാത്രായിരുന്നുന്റെ രസ സനും പക്ഷെ ഇടിയും മിന്നലും ഒക്കെ കൂടിയാ അതാ പേടിയാവാ മയ പെയ്യുന്നത് എപ്പളൊ ക്കെ പെയ്യുന്നോ അപ്പളൊക്കെ ഇടിയും മിന്നലും ഭയങ്കര ചെറിയ ഇടിയും മിന്നലൊന്നല്ല ഭയങ്കര ഇ ടിയും മിന്നലും മഴയും ഒക്കെ കൂടിയ വര അത് കാണുമ്പോ പേടിയാവും ഇപ്പൊ വെയില്ണ്ട് മഴയൊക്കെ പെയ്തേര കുറച്ച് ചൂട് കുറവുണ്ട്ല്ലേ ആഹ് മറ്റേത് പുറത്ത് പോയിട്ട് അകത്തന്നെ ക്കാപറ്റാത്ത അവസ്ത്തേനു ആഹ് പ്പ അങ്ങനെൽ നിൽപ്പൊ ഉം ഒന്ന് അട് പ്പിന്റെ അടുത്ത് നിൽക്കുമ്പോ ഓ പ്പിൻ്റെട്ത്തക്കന്ന് ഒ ഫാന്റെ ചോട്ടില ങ്ങനെ നിക്കാണെങ്കി കൊർച്ച് സമാധാനണ്ടാവും ഒന്നങ്ങോട്ടോ ങ്ങോട്ടോ ഫാൻ്റെ ചോട്ട്ന്ന് മാറിയാ പിന്നെ വേയർത്തങ്ങനെ ഒലിക്യും
ആഹ്
പിന്നെ വേറന്തൊ ആഹ് ഉം അതെ
ആഹ് ആഹ് സമയത്ത് ആഹ് ആഹ് ചൂട് കാൽത്തൊക്കെ നമ്മളെ മാങ്ങേണ്ടാക്കി ജ് പൾപ്പ് ആഹ് എട്ത്ത് വച്ചോണ്ട് മ്ക്ക് ഫ്രീ ഫ്രീസർല് വെച്ചാണ്ട് നംക്ക് ആവശ്യം ണ്ടാവുമ്പോ ജ്യൂസ് അടിക്യുന്നു ഈ വേനൽക്കാലക്കെ വന്നപ്പോ ഉം അന്ന് കൊറേ അന്ന് ജ്യൂസുണ്ടാക്കിലേ ഹേ
ഇയ മാങ്ങണ്ടാവു ഇഷ്ട്ടമാതിരി മാങ്ങണ്ടാവും വെറ്തെ പഗ്ത്ത് വീണിറ്റും ഇങ്ങനെ ഫ്രിഡ്ജില് അപ്പാട്ങ്ങനെ ഫീസർലല്ല മാങ്ങ കൊറേ ടാവുമ്പോ അപ്പാടെട്ത്ത് തായത്ത് തില്ലിങ്ങനെ വെക്കും കൊറെ കയുമ്പോ ചീഞ്ഞ്നാറുംകൊണ്ടോയി ചാടും പിൽ ജ്യൂസൊക്കടിക്കൊര് പിന്നെ നമക്ക് വെള്ളിയാചക്കെ പള്ളില് അപള്ളിണ്ട് വെള്ളിയാഴ്ച്ചക്കൊരുപാട് ആൾക്കാര്ണ്ടാവും അപ്പൊ വര്ന്നോൽക്കൊക്കെ വെള്ളോ ചാ മയക്കാലായതോണ്ട് അല്ല വേനൽ ക്കാലാംമ്പോ ജൂസ് തണ്പ്പുള്ളതാൺല്ലോ എല്ലാര്ക്കും വാണ്ട്യേ അങ്ങ് മാങ്ങ്യക്കെകൊറേ ജ്യൂ സ് അട്ച്ച് വെക്കും ഒന്ന് രണ്ട് ജെഗ്ഗില് ജ്യൂസ്ട്ച്ച് വെക്കും അങ്ങനെക്കെര് ചെലവായി പോവും മറ്റേ നമ്മള് ഒ അല്ലെങ്കി പിന്നെ നല്ല പാലൊക്കൊ ഴിച്ച് നല്ല അടിപൊളിയാക്കിറ്റടിക്യണം നല്ല ടേസ്റ്റാണ് ഞാപിന്നെങ്ങനെ പാലൊന്നും ഒയ്ക്കാണ്ടടിച്ചാ വല്യ ഗൊണണ്ടാവൂല ഞാ അടിക്യാനിക്കലില്ലാ ഞമ്മള് വേണ അങ്ങനെം ആത് അങ്ങനരു ചിന്തേല്ല മാങ്ങ കൊറേണ്ടാമ്പോ മുർച്ചിട്ട് ഫ്രീസർലവടെച്ച് ക ട്ടേക്യാല് ആവശ്യം വരുമ്പട്ത്ത് ജൂസ് അട്ച്ചാത്യല്ലോലേ ഇപ്പൊ മാങ്ങ്യക്കെ കൈഞ്ഞ് തൊടങ്ങി
ഉം പെട്ടന്ന് ഇപ്രാശ്യം ആഹ് ഇപ്രാശ്യം പെട്ടന്ന് മാങ്ങെക്കെ തീർന്ന്ട്ട് ഉം ആഹ് ഒന്നാമത്ച്ചാ ഞമ്മള് ഒന്ന് രണ്ട് മാവൊകെ മുറിച്ച് കൾഞ്ഞു പൊരക്ക് ആങ്ങളക്ക് പൊരക്ക് തറടാവാണ്ടീട്ട് ആഹ് സ്ഥൽത്ത്ള്ളേ രണ്ട് മാവേറ്റം മുറിച്ച് കൾഞ്ഞിട്ട് അതൊണ്ടാണ് റ്റ്യ ഒന്നാമത് മാങ്ങ പറ്റേ കൊറഞ്ഞത് എല്ലെങ്കില് എത്രയോണ്ടാവും
ഉം
നമ്മള അട്ത്ത്ള്ള വീട്ട്ലൊക്ക കൊടുക്കും
ആഹ്
ഉം
പിന്നെ ഇങ്ങളവ്ടെന്താ ഉച്ചക്ക് ഫുഡ്ണ്ടാന്യേ
ഇവിടെ ചോറും മീന്റെ കറിയുംണ്ട് പിന്നെ മോരും
ആഹ്
ഉം വടെ വേറാരുല്യ ഞങ്ങള് രണ്ടാളു മാത്രായതോണ്ട് കൊറെ കടിളൊന്നും ണ്ടാക്കി ക്കിറ്റ് കാര്യല്യലോ നാളെ മറ്റന്നാളായ്റ്റ് എന്റെ വീട്ട്ലേന്നോം പോവും അങ്ങനെ വെറ്തെ കൊറെേ സാനങ്ങള് വാങ്ങിപ്പിക്കണ്ടാന്ന് കര്
ശരിയാണ് ഉം
പിന്നെന്തൊക്കെ.
പിന്നെന്താ പെരുന്നാളെക്കായീലെ ഡ്രസ്സൊക്കെടുത്തോ?
ഇല്ല എട്ത്തീല്ല ഹ്ം പെരുന്നാളായി. ഡേറ്റ് ആയില്ലാ പെര്ന്നാളിന് ആയല്ലോ.
ആഹ്.
മ്ം. പിന്നെ വേറൊന്നുല്ലായിരുന്നു, ഉം പിന്നെ വിളിക്കാ.